ഹലോ
ആഹ്
ആഹ് ആഹ് കേക്കുന്ന്ണ്ട് എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം
സുഹ സുഹന്നെ ചായടിച്ചോ
ചായെക്കെ കുടിച്ച് കുട്യോളെ ഓരോന്ന് ണീ എണീ റ്റ്ട്ടൊള്ളൂ ഇന്ന് ചെർതെണീറ്റിട്ടുള്ളൂ
ഏ മഴണ്ടോവ്ടെ
എല്ലേ ഇന്ന് വെയിലാണ്
ഏ ന്നാന്ന് ഇവടിം വെയില്ണ്ട്
ആഹ് നല്ല വെയില്ണ്ട് ഇപ്പന്ന് തുണ്യേളൊക്കെ നല്ലോണം ഒണങ്ങുന്ന് തോന്ന്ണ്ട് എഹ്
ആഹ് പിന്നെ
എ ഹ
പിന്നെ ചായക്കെന്താണ്ടാക്ക്യേ
ചായക്കപ്പം ഇങ്ങളെന്താണ്ടാക്കിയെ
ഞമ്മള് ഇവിടെ ഇണ്ടാക്കില്ല ഇണ്ടാക്കാൻ പുറപ്പെടുന്നൊള്ളൂ
അങ്ങിനെ ഉള്ളൂ ആയ്ശരി- നേരം വൈകിയോ കുട്ടികളൊന്നുംല്ലേ
കുട്ടികള ട്ടികുളുണ്ട് ഓല് രാവിലെ പോണ് ഓല്ക്ക് ഓല് രാവിലെ എണിച്ചിട്ട് എന്തെങ്കിലും ഓൽക്ക് ഗ്യാസ് നിങ്ങൾ ഏറെ ഇണ്ടാക്കും ഇത്പോലെ നൂവ് വയ്യ അപ്പൊ പിന്നെ തിരക്കുള്ളൂ ആ ഞാനിപ്പ എന്റെ വീട്ടിലാള്ളേ പിന്നെ അക്ബസ്- സാവധാനം ഉണ്ടാക്കുവള്ളു
ആ അല്ല അവിടെ കെട്ടി കെട്ടിച്ചോടക്ക് പോവലില്ലേ
ആഹ് പോവലുണ്ട് ഞാൻ ഇന്നലെ പോവാൻ നിന്നായിരുന്നു അപ്പ ഉമ്മപറഞ്ഞു ഇവിടെ അന്നാരുമുണ്ടാവില്ല രണ്ടിസം കഴിഞ്ഞിട്ട് പോയാ മതിയറഞ്ഞു അങ്ങനെനിന്നതാ
ആയ്ശരി ആ വ് അവിടെ ചെന്നിട്ട് ഹസ്ബൻഡറ് ഇല്ലല്ലോ നാട്ടില്
ഹസ്ബന്റ് നാട്ടിൽ തന്നെയാണ് ഞങ്ങള് വേറെ താമസിക്കുന്നതാണ്. ആ തറവാട്ടിലല്ല വേറെ ടെ താമസിക്കാണ്
ആ ആ അപ്പൊ പിന്നെ പ്പചെന്നാലും കൊഴ് പ്പല്ല ല്ലേ ഉം പിന്നെ പേറെന്ത പോണ്ണ്ട് എന്നിട്ട് അവിടെ ആരൊക്കെ വീട്ടില് ആരൊക്കെ ഉള്ളത് ഇവിടെ ആാരൊക്കെ ഉള്ളത് ഇവിടെ രണ്ടാ നിയ
ഇവിടെ രണ്ടഅനിയത്തി ഉമ്മ ഉ പ ഏ ആങ്ങളെ ആങ്ങളന്റോളുംണ്ട് ബാക്കിള്ളോര് കല്യാണം കഴിഞ്ഞതാണ് ഇനിയിപ്പോ കല്യാണം കഴി പിക്കാനുള്ള ഒരാങ്ങള ണ്ട് ഗൾ ചെറിയാങ്ങളീം കൂടെണ്ട് എല്ലരും പുറത്തു ജോലി ജീനത ഉം പിന്നെ രണ്ടാനീത്തികൾ പഠിക്കുകയാണ് രണ്ടനീത്തിൾടെ കല്യാണം കഴിഞ്ഞു ആ നാല് കക്കാരുണ്ട് കൊറെേ ആൾക്കാരുണ്ടായലും മൂന്നാമത് കല്യാണം കഴിഞ്ഞ് ഉം ആഹ വല്യ ഫാമിലിയാണ് വല്യ ഫാമിലിയ ആണ് ഇപ്പ എല്ലാം കുറഞ്ഞ് എല്ലാവരും കെട്ടിച്ചെടുത്ത് ഒരടുത്ത് പോയിട്ടക്കെ ഇപ്പ ആരുംല്ല നാല ഇത്താത്ത ആരുുംണ്ട്
ആഹ് അല്ലെ ഇപ്പ ഇരുന്നാക്കൊക്കെ നല്ല രസ ല്ലേ രുന്നാൾ എല്ലാരും കൂടുമ്പോ ആ കുട്ടികളൊക്കെണ്ടോ ഒരിക്കൊക്കെ കുട്ടികളുണ്ട്
ആഹ എല്ലാർക്കും കുട്ടികളിണ്ട് എനിക്ക് മാത്ര കുട്ടികൾ ഇല്ലാത്തെഒള്ളു അല്ലല്ല ന്റെ എളേത് ന നാലാളുണ്ട് നാലാളുണ്ട് എന്റെണ ആ പ്രായ നാലാളണ്ട്
ആ
ആ രണ്ടാമത് കല്യാണം കഴിഞ്ഞ രണ്ടാള് പ്ലസ് ഡിഗ്രി പഠിക്കും ഡിഗ്രീ തേർഡ് ഇയറും സെക്കൻ ഇയറും
ആ ആ ആ ആ അഹ് ശരി ഇപ്പ വേണ്ടാന്ന് വെച്ചിട്ടാ
അല്ല വല്ലപ്പ പിന്നെ എന്തൊക്കെ
പിന്നെ ക്കെ അങ്ങനെ പോകുന്നു പണിയൊക്കെ കഴിയണുള്ള ഒരാൾ സ്കൂ സ്ക്കൂൾക്ക് പോകാൻ നിക്കണ്ണ്ട്
ആ
തേക്കാണ്
മ്
അപ്പ അയിന്റെടികു നമ്മടെ വിളീം വേണ്ടേ
മ് പിനെന്താ
പിന്നെന്തൊക്കെയ എന്നിട്ട് വിശേഷം
ഇനീപ്പോ ഉച്ചക്കത്തെ
അല്ല ചോ ആഹ് ചോറ് ഓരിക്ക് ഉള്ളതാ അക്കണേ ഓൾക്ക് കൊണ്ടു പോവാൻ ഉള്ളതും ചോറും അയിക്ണ് ഇനി അത് ഉ ആ ഓൽക്ക് ഈ കൂട്ടാനും നമ്മള് ഈ പച്ചക്കറികളും അത്- അതും ഇതും ഒന്നും പറ്റൂലേ
പിന്നെ ഓർക്ക് എയാ-
പൊരിയും കരിം ഒക്കെ ഇല്ലത് ന്നെള്ളൂർക്ക് കോളിഫ്ലവർ അത് പൊരി ചേക്കണു അത് ഇങ്ങനെ എന്താ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കണ്ട് ഞാൻ പിന്നെ യിക് കോൺഫ്ലവർ ഉണ്ടല്ലോ അതും പിന്നെ കൊറച്ച് മൊളകും പൊടി മഞ്ഞപ്പൊടി ഒക്കെഇട്ട്കാണ്ട് അത് മസാല കൂട്ടികാണ്ട് അങ്ങനെ പൊരിച്ചൊട്ക്കും അങ്ങനെ ആ മു മു ഇനിയൊക്കെ കിട്ടിയ രസമാണ്
എണ്ണയി ആ കൊറെ എണ്ണ ഒഴിച്ചിട്ട് മുക്കിപ്പോരിക്കുന്നതാ അപ്പ മൊരിഞ്ഞു കിട്ടുവല്ലോ
ആഹ് മൊരിഞ്ഞ് കിട്ടും
ഉം പിന്നെ വേറെന്തൊക്കെ ചോറാണ് വെച്ചെടുക്കുന്നെ അല്ലെങ്കി ചായന്റെ കടീ ചോ ആഹ് ഏഹ് ചോറ് കുട്ട്യാക്കും ഉച്ചക്കെക് ഇപ്പരെ ഉണ്ടാക്കുന്നേയിരിക്കൂല്ലെ
ആഹ് ആഹ് ചോറ് ഞങ്ങക്കും എല്ലാർക്കും ഒപ്പന്നെ ഇണ്ടാക്കും ഉം
അതന്നെ പണി കഴിഞ്ഞ്
ആഹ് ആഹ് അതെ മറ്റേത്ങ്ങനെ ന്ന്ക്കും
അതെ
ഇത് കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞിട്ടും ഉം ഉം അതെ ടാസ്കളൊക്കെ പൂ പൂർത്തിയാക്കിയോ? ഫുള്ള് ടാസ്ക്കളൊക്കെ പൂ നല്ല വർത്താനം
ഉം മഴേ അല്ലാം പ ചക്കേം മാങ്ങക്കൊണ്ടോ? ടാ
ണ്ടേയ്
ഏ ആഹ് ആഹ് ഇപ്പൊ ചക്കയക്കെ കെഞ് വെള്ളം കുടിച്ചൊയ്ണ്ടാവുംല്ലേ പഴുത്തചക്കേക്ക പഴു
ടേസ്റ്റ് ഇല്ല ഇപ്പൊ
ആഹ് അതാണ് മഴ ആയി കഴിഞ്ഞാ പിന്നെ ചക് തിന്നാ മതി ചക്കയില് വെള്ളം കേറി വൃത്തികേടായിണ്ടാവും പിന്നെ പച്ച ചക കേക്ക് എടുത്തിട്ട് വരാ
ആ ആഹ് ആ ഉപ്പേരി ഇങ്ങനെ കൂട്ടാൻ വെക്കും കൂട്ടാനായിങണ്ട് ആ കഞ്ഞീക്കൊക്കെ ഇവിടെ കഞ്ഞി കുടിക്കു നമസ്കാരംണ്ട് പ്പൊ കഞ്ഞിക്കൊക്കെ അങ്ങനെ ഉം പത്തുമണി പ ആഹ് പൈനെന്തണീന്റെ ഉള്ളില് കുടിക്കും
ഏ അങ്ങനെയൊക്കെ ഉണ്ടോ ഏ ചായ നേരത്തെ കുടിക്കുന്നുണ്ടാവുംല്ലേ
ആഹ് ചായ കുടിച്ച കഴിഞ്ഞാ ഇനിനി നേരത്തെ കുടിച്ചാല ഇല്ലേലും പത്തണിക്ക് കുടിക്കണലുണ്ട് നിറമന്നണ്ട്
ഏ ഓരോ സ്ഥലത്തും ഓരോ ഇതാണല്ലോ ശീലായി പോയാൽ പിന്നെ അത് മാറ്റാനും പറ്റും ോ കഞ്ഞി എങ്ങനെ ചെറിയരിന്റെ കഞ്ഞി വെക്കലാണോ അല്ലെങ്കില് ചോറണ്ട തന്നെ കഞ്ഞി ആക്കുന്നതോ
ചോറ്ുക കൊണ്ടന്നെ ഈ ചോറിനെ പനിയാക്കിണ്ട അ ആ നഞമ്മള് ലീല തീർച്ചീട്ടടോ ആൾക്കാർീനനുസരിച്ച് ഉ അതെ നിങ്ങളവിടെ
ഞമ്മളെ ഇവിടെ ന ഞമ്മളെവിടെില്ല നമ്മള ഇവിടെ രാവിലെ രാവിലെ ഇപ്പളാ എ അങ്ങനെ നേരം വേകുന്നത് ആ അതൊക്കെ രാവിലെ നേരെ തെണീച്ച് അടുക്കളയിൽ ഇറങ്ങയി ഇപ്പ ഇപ്പ ഞമ്മള്ഓ സംസ്കാരം കഴിഞ്ഞ് പിന്നെയും കടന്നൊ ഒരു എട്ട് മണിയൊക്കെ ആുമ തണി ഇ മറ്റേത് മറ്റേത് ആറ മണിയക്കെ ീച്ച ഒക്കെ കഴിഞ്ഞ് നമ്മള് കിച്ചണിലേക്ക്
ഓ ഉം മറ്റരപ്പൊ അനിയത്തിയാൾ എന്താ കൊണ്ടുപോവവാ ഓരെന്താ കൊണ്ടു പോോവാ
ഒരാളൊന്നും കൊണ്ടുപോക്കില്ല പിന്നെ ഒരു കുപ്പ കുട്ടികളൊക്കെ ഒപ്പിച്ചിട്ടല്ലേ ഉണ്ടാവുക ഇന്ന ഒരാൾ ഫുഡ്ണ്ടോന്ന നാളെ അങ്ങനെയണ്ട് പോലെ ഫ്രണ്ട്സ ആ ഒ ഒന്ന് ഞാൻ കൊണ്ടുവരുംന്ന്റിയ ഇന്ന് പോലെ എന്താ വെച്ചാണ്ടാക്കീട്ട കൊുപകും അങ്ങനെ ഓരോത്തും ഓരോ ദിവസ ആസ പറഞ്ഞിട്ടുണ്ടാക്കിട്ടുണ്ടോ ആ അങ്ങനെ ഒരു ഉണ്ടോ ഒരുര എന്തെങ്കിലും കുക്കറിൽ നെയ്ച്ചോറോ അല്ലെങ്കിൽ വെറു ചോറോഓലല്ലെ ഉണ്ടാക്കിട്ടുംുണ്ടോ നമ്മൾ ഉണ്ടാക്കക്ക കൊടുക്കും ആ പിന്നെ ചെിലപ്പോ മണിച്ചിട്ട് ഒരാള് ഡിഗ്രി തേർഡ് ഇയറും ഒരാൾ ഡിഗ്രി സെക്കൻഡ് ഇയറും
ആ ഡിഗ്രി ഇയാണല്ലേ അപ്പൊ അങ്ങനെയൊക്കെ തന്നെക്കാറ
ഉം ചിലപ്പം മ്മണീച്ചിട്ട് ഉണ്ടായി കൊടുക്കും ഓൽകെന്താവാണ്ടി വെച്ച ഉണ്ടായി കൊടുക്കും അത് കയ്യാത്ത സമയം ഞമ്മ ഒന്ന്ങ്ങനെ എണീക്കൂല്ല ഉമ്മാക്ക് കയ്യാത്ത സമയത്ത് ന്നെ ഓലണ് എണിച്ചിട്ടുണ്ടാക്കും
ആഹ് ആഹ് ആഹ് ആഹ്
പ്പമ്മണീച്ച് ഓൽക്ക് പത്തിരിം കറിയൊ ക്കെ ണ്ടാക്കി വച്ച് കൊടുക്കും ഉമ്മ നേരത്തെണീക്കും മ്മാക്ക് രാത്രി ഓർ ഒന്നും ഉണ്ടാവില്ല അ ഉമ്മ നേരത്തെ നീക്കും ചെിലപ്പോ നാലുമണിന്റെ മുന്നേൊക്കെ ഉമ്മണീക്കും ഏ ഉമ്മ നാലുമണിയൊക്കെ ആവുമ്പോത്ത് തന്നെ നീക്കും
ഉ ഇവിടെ അങ്ങനെ തന്നെയാണ് ഞാനണീക്കൂല ഞൻ അഞ്ചേ മുക്കാല്
ക്ഷെണൊക്കെ നേരം വൈകു ചലപ്പോം പ്പ പത്ത് പതിനൊന്ന് മണി വരെയൊക്കെ ആകും ഭക്ഷണം ഉണ്ടാക്കി കിട്ടാൻ
തിട്ടാന്ല്ലേ അപ്പൊ ഓരെപ്പളാ പോവല്
ഓര് നേരത്തെ പോവും ഓല് ഒരാള് ഇപ്പൊ പോയി ഇപ്പൊ സമയത്ത് എത്രായി ഏഴ് മണിയോക്കെ ആവുമ്പ ഒരാള് പോയി പിന്നെ ഒരാളിപ്പോ പോവാൻ വേണ്ടി പൊറപ്പെടുന്നു
അയ്ശരി ആഹ് രണ്ടാളും വേറെ വേറെ കോ കോളേജിലാ
വേറെ വേറെ സ്ഥലത്താണ് ഒരാള് നേര നേരത്തെ പോണം കാരണം കൊറച്ച് ദൂരെയാണ് അവള്
അല്ലെ ഇപ്പൊ വരക്ക് ഒരേ പ്രായത്തിന്റെ കുറഞ്ഞ വ്യത്യാസം ഉുള്ള
ആഹ് ഞമ്മളെല്ലാരും കൊറച്ച് പ്രായത്തി വ്യത്യാസം തന്നെയള്ള ഒക്കെ ഒരു വയസിന്റെ ഒ രണ്ടു വയസിന്റെ ഒക്കടും
വ്യത്യാസള്ളൂല്ലേ ആഹ് മൊത്തത്തിൽ എത്ര കുട്ടികൾുണ്ട് നിങ്ങള് പതിമൂന്നിലേ ആ ഭയങ്കര വല്ിയ ഫാമിലിയാണ് നല്ല രസക്കാരം ൻക്ക് ഷ്ടാണ് അങ്ങനെ എല്ലാരും മ്പാടെ കൂടുമ്പളൊക്കെ നല്ല രസ്ക്കാരം
ഇനിയിപ്പോ വല് ഇനിയിപ്പോ മൂന്നാളാ കല്യാണം കഴിക്കാനുള്ള ആഹ് അതെയോ ഒര് ആങ്ങളെയും രണ്ടും അനിയസ അ കല്യാണം കഴും
ക് കല്യാണത്തിന്റെന്നൊക്കെ നിങ്ങളെ ധവാി
ആ അതന്നെ അതാ പറയിലേ ഇവിടെ അടുത്തുള്ളവര് പറയും ഏ ഇട്ട വന്നാ വേ
അതെ
ഞങ്ങൾക്ക് പിന്നെ പേടിക്കൊന്നും വേണ്ട ഒറ്റക്കാണെങ്കിലും പേടല്ലന്ന അറിയോ കാരണം എപ്പോഴും സൗണ്ട് കിച്ചണ എന്നൊക്കെ പാത്രത്തിന്റെ സൗണ്ടും
ആഹ ആ ഒരുപാട് ആരും വേറെ പോയിട്ടോൊന്നുംല്ലല്ലോ അങ്ങനെ ഉണ്ടോ പോയിക്കണോ അങ്ങനെ ഏ ആങ്ങളമാര്
ആഹ അനെ ആ രണ്ടാള് വേറെയാണ് വേറെന്ന പറഞ്ഞാ ദൂരല്ലേ നമ്മള് ഒ കുട്ടിൽ തന്നെയാണ് ആഹ വിളിച്ച കഴിക്കുന്നടുത്ത് തന്നെ രണ്ട് രണ്ട് സൈഡില് ഞങ്ങളെ വീടിന്റെ ഒരു സൈഡില് മൂത്താങ്ങെ സൈഡില് രണ്ടാമത്തെ ആങ്ങളേം ഒരാള് ഇപ്പം ഇവിടെ തന്നെയാണ് വേറൊരാള് കല്യാണം കഴിയാത്ത ആങ്ങള പൊറത്ത് ജോലി ജോലി നിൽക്കുന്നതാ ജോലി ചെയ്തിട്ടു ആ പുറത്ത് താമസിക്കുന്നതാ എന്നാ പിന്നെ ഇങ്ങള് പിന്നെ വിളിക്ക് ഞാന് പണിയണ്ട് ആ ശരി ഇങ്ങള് കട്ട്‌ ചെയ്തോളിന് കേട്ടോ